ഹലോ ആ പറയ്
ക്കല്ലേ
ആ കേക്ന്ന് കേക്ന്ന്
ആ എന്താ വർത്താനം
പ്പ പോന്ന്
ആ പിന്നെ
പിന്നെ ആ ക്രാ ക്രാ
ഫുഡൊക്കെ കയ്ഞ്ഞില്ലേ
ഇല്ല കഴിഞ്ഞില്ല
ആ വരാന് ആവ്ണേ ഉണ്ടാവുള്ളൂ ല്ലേ
ആ
ആ
പിന്നെ
പെണ്ണ് സ്കൂൾ വിട്ട് രുമ്പോക്നെന്താ കടിയൊക്കെ ഉണ്ടാക്കാ
അതിന് അത് പറയുന്നത്
ഏ
അതെന്തോ പറയുന്ന് അതുണ്ടാക്കി കൊടുക്കണം അത്രേഉള്ളു പ്രത്യേകിച്ചൊന്നും വേണ്ടിവരത്തില്ല
അങ്ങനെയാണ് വന്നിട്ടാ ഇണ്ടാക്കാ
ആ വന്നിട്ടേ ചെയ്യാത്തോള്ളൂ
അവരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പഴേക്കിന് അവിടെ സാധനം വേണം
ആ അങ്ങനെ നിർബന്ധണ്ടോ
എണ് വന്നിട്ടുണ്ടാക്കലോന്നും നടക്കൂലാ അതെ ആ ഒര് കൈകഴുകി മുന്നേക്കിരിക്കുമ്പോ സാധനം റെഡി ആവണം
ഇവർക്ക് അങ്ങനെ കുഴപ്പൊന്നുല്ല
ആ എന്നാ കുഴപ്പല്ല
പറഞ്ഞാ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക് അത്ര മതി
ആഹ് അഹ് അതെയാ അപ്പ സുഖാണ് ചോറൊന്നും കഴി ക്കില്ലല്ലോ വന്ന
സ്കൂളീന്ന് പിന്നെ ഫുഡ് കൊണ്ട്ക്കെ ഉച്ചിക്ക് കളഞ്ഞിട്ട് വരാണെങ്കിൽ കഴിക്കും.
ആഹ് ആഹ് വീട്ട്ന്ന് കൊടുത്തയക്കലേക്കാരലേ.
ന്ന് കൊടുക്കും.
ഞങ്ങള് അവിടുന്ന് വാങ്ങലാണ്. സ് കൂൾന്ന്
അവിടുന്ന് വാങ്ങി കഴിക്കുവായിരുന്ന്. പിന്നെ ചെലപ്പഴ്ത്തേക്ക് പറയും എനിക്ക് വേണ്ടന്നും പറഞ്ഞോണ്ട് വരും ചെലപ്പം പോവും നല്ല ഇതാണെങ്കി പോവും.
ആഹ് കൂട്ടാൻ എന്തേലും കൊടുത്തയച്ചാ മതി.
ആഹ് ആഹ് ഇത് ര രണ്ട് രണ്ടരി അരിയല്ലേ വെള്ള നിക്കുള്ള അങ്ങനെയുണ്ടാ നിങ്ങള് വീട്ടില് വീട്ടിൽ വെക്കുന്ന അരി എങ്ങനെ- ശരിയാണ്
വീട്ടില് ആ റേഷൻ കടേന്ന് കിട്ടുന്ന അരിയല്ല ഞങ്ങള് വെയ്ക്കുക
കടെന്ന് മേടിക്കുന്നരിയാ ആ അത് പക്ഷെ- സ്കൂള
സ്കൂളിൽ റേഷൻകടത്തെ അരിയാ കിട്ടാറ് എന്നാലും അവർക്ക് അങ്ങനെ- ഒന്നുമില്ലാട്ടോ അവര് സ്കൂളിന് കിട്ടിയാ അത് തിന്നും ആ വീട്ടീന്ന് ഇത് കൊടുത്താ ഇതും നിന്നും ആ
ഭയങ്കര ഒട്ടല് എന്ന് പറയുന്നു അതാ ഒരുറാശ്യം കഴിച്ചായിരുന്നു കഴിച്ചിട്ട് പറഞ്ഞ് എനിക്ക് വേണ്ട ഒട്ടി ഇരിക്കുന്നെന്ന്
ആഹ് ആഹ്
ഇങ്ങനെ ഒട്ടിയൊട്ടി ഇരിക്കുന്ന ആൾക്ക് ഇഷ്
ആ വെറു വെറുന്നനെ വേണ്ടരൂലേ
അതെ അതെ
ചമ്മന്തി ചോറ് ചമ്മന്തി ഉണ്ടെങ്കിൽ അത് മതിയാക്ക്-
ആ ആ അങ്ങനെ ഇന്ന കൂട്ടാൻ വേണന്നൊന്നുല്ല
അപ്പത്തേ ഞാന് അവളെ നോക്കണ്ടേ നേരേക്ക്
അതെ ബ്രേക്ഫാസ്റ്റൊക്കെ നേരെ കഴിച്ചിട്ട് പോവോ?
ച്ചാലായി കഴിച്ചില്ലേലായി മദ്രസേ പോണം രാവിലെ അത് കഴിഞ്ഞിട്ട് അന്ന് കഴിക്കും പിന്നെ അതങ്ങ് പോവും
മദർസ്ക്കുമ്പോ കഴിച്ചിട്ടാ പോവാ?
ഇല്ല അത് കഴിക്കത്തില്ല, മറിച്ച് ആ കട്ടനോ ചൂടുവെള്ളൊക്കെ കൊടുക്കും അതേ ഉള്ളൂ അല്ലാതെ ഫുഡ് കഴിക്കത്തില്ല രാവിലെ എണിക്കുമ്പോ അങ്ങനെ കഴിക്കത്തില്ല.
ന്നിട്ട് വന്നിട്ട് കഴിക്കൂല്ലേ ആഹ് ആഹ്
മദ്റസേ പോവുമ്പോ കഴി ശരിയാവൂല്ലെന്നാ പറിയുന്നെ.
ആ ഇന്റെ പെണ്ണിപ്പൊ വെക്കേഷൻല് പൂട്ടീട്ട് അങ്ങനെയായിരുന്നു. മദ്രസേ പോവുമ്പോ കഴിക്കാം ബുദ്ധിമുട്ടാണ്ന്നറിഞ്ഞിട്ടേ പിന്നെ ഓന് എന്താ മദ്രസ തൊറന്നേക്ക് പിന്നെ ഞാന് നിർബന്ധാക്കി കഴിക്കണംന്നിള്ളത്, എന്താച്ചാ മദ്രസ വിട്ട് വന്നാ നേരംണ്ടാവില ഒമ്പതര ആവുമ്പക്കിന് അവരെ ബസ് വെരും അപ്പൊ മദ്രസ വിട്ടുവന്നാ കഴിക്ക് താനും ഒന്നിനും നേരം ഇണ്ടാവില്ല
ആഹ് ഇവിടെ സാമ ടൈമുണ്ട് അതുകൊണ്ട് കഴിച്ചിട്ട് പോവും
ആഹ് ആഹ് ഇത് ടൈം ഇണ്ടാവില്ലേ ഞമ്മള് മദ്രസക്ക് പോവുമ്പക്ക്നന്നെ പർദ്ദേടടിയില് യൂണിഫോമും ഒക്കെ ഇട്ടൊടുത്ത് തലെക്കെ ആ മുടിയൊക്കെ റെഡിയാക്കി വിടലാണ് വന്നാ ഒന്നിനും ഒഴിവ് ഇണ്ടാവില്ല ബസ് ബസ് വേഗം വരും
ആഹ് അപ്പൊ എത്ര മണിക്കാ അപ്പം മദ്രസ സ്റ്റാർട്ട്‌ ചെയ്യുന്ന്
മദ്രസ ഏഴരക്ക് അല്ല ഏഴര്ക്കാ ഏഴരക്ക് മദ്രസ തൊടങ്ങും ഏഴേഇരുപതൊക്കെ ആവുമ്പോ ബസ് വണ്ടി വരും
ഉം മദ്രസ ബസ് ഉണ്ടോ ഓട്ടോറിക്ഷയുണ്ട് ദൂരെയാണോ അടുത്തല്ലേ
എടുത്ത് അവിടെ ഇണ്ട് പക്ഷെ അവിടെവരെ ഉപ്പാക്ക് ആക്കാൻ ഇഷ്ടല്ല അപ്പൊ കുറച്ചാ കൊറച്ച് ദൂരള്ള മദ്രസ്ക്കാണ് വിടാ അവിട്ത്തെ കുട്ടികളൊക്കെ അടുത്ത് അട്ത്ത്ള്ള മദ്രസ്ക്കന്നെ പോവാ ഇവരെ ഉപ്പാക്ക് അഅ് പറ്റില്ല അങ്ങനെ
ഇവിടെ സമയമുണ്ട് പിന്നെ ഇവിടെ ആറേ മുക്കാലിനാ ക്ലാസ് തുടങ്ങുന്നത് സ്കൂളുള്ള ദിവസങ്ങളിൽ ആറേ മുക്കാലിനാ
അപ്പൊ നേരാത്തെ വരും ചെയ്യരിക്കുല്ലേ
ഉം എട്ട് മണിയാകുമ്പോ വരും എട്ടുമണിയല്ല ഏഴ അമ്പതൊക്കെ അമ്പത് ഏഴമ്പതക്കെ ആകുമ്പോ ഉമ്മ വിളിക്കും
ആഹ ആഹ
അപ്പൊ പിന്നെ ഇവിടന്ന് പോകുന്നതിന്നെ ഒമ്പതരക്കാ ഒമ്പതര കഴിയ്യും
ആഹ ഇവര് പിന്നെ ഓട്ടോറിക്ഷൽ കുറേ കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പൊ ഓൾക്ക് പെട്ടെന്ന് നേരത്തെ പോരാനും പറ്റൂല ഈ കുട്ടികളൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ടരണ്ട അങ്ങനെ നമ്മളെ സമയത്തിന് പോരാനും പറ്റില്ല അതന്നെപ്പോ പറയാൻ പറ്റുള്ളൂ തൊട്ടാൽ തന്നെ പറയാൻ പറ്റുള്ളൂ
ഉ എത്രല്ല മോള് മദ്രസയില് നാലാം ക്ലാസ്ലാലാ സ്കൂളാ നല്ല ആഹ അപ്പൊ വലിയാ ഫ്രണ്ട്സയൊന്നുയില്ല
ആഹ
എന്റെ കുഞ്ഞു മൂന്നില്
മൂന്നില് അവള് നാലില് ഒരു വയസിന്റെ വ്യത്യാസം ആം
ആളാണ്
അല്ല അതിന്റെ മേലെ ആറാം ക്ലാസ്സിലെത്തെ ഒരു കുട്ടിയുണ്ട്
ആ
ഉം പിന്നെ ടൂൻസ് രണ്ടാള് യുകെജിയില്
ആ ആഹ ആ എല്ലാരും സെയിം സ്കൂളിൽ അല്ലേ
ഒരാൾ മാത്രം വേറെ ഞങ്ങള് ഇവർ പഠിക്കണ സ്കൂളിൽ നാലാം ക്ലാസ് വരേള്ളൂ പിന്നെ ചെറുക്കന ആറാം ക്ലാസ്സിലല്ലേ ആഹ അപ്പൊ വേറെ
ഉം ഉം
പ്പോ എന്നിട്ടപ്പൊ പണികളൊക്കെ ഒരുങ്ങിയ തറവാട്ട്ക്ക് വറത്താനും പറയാനൊക്കെ പോവ
ആഹ ഇനി അങ്ങനെ പോത്തൊന്നുംല്ല ഇനി കുളിക്കണം കുളിക്കാൻ പോണത്രല്ല
ആഹ ഉച്ച കുറങ്ങ
അങ്ങനെ ചെിലപ്പോ ഉറങ്ങി ചിലപ്പോ ഉറങ്ങത്തില്ല
ഈ ഫോണിലിങ്ങങ് നോക്കി കാണുന്നാ അധികം റക്കം വരൂല്ലേ
അങ്ങനെ ഫോണി നോക്കിക്കലേ വല്ല എടുത്തച്ച് വായിച്ചാലല് ഉറക്കം വരുും
എനിക്ക് എങ്ങനെ ാ കടന്നാപ്പണ്ട് ഉറക്കം വരല്ല നമ്മള് കൊറേ ഫോണ ഇങ്ങനെ തോണ്ടൊണ്ടിരുന്നാല് ഉറക്കം കുറേ കഴിഞ്ഞ ഉറക്കം വരും കേട്ടോ അപ്പൊ ഉറങ്ങാന ടൈംല്ല കടന്നക്കൊണ്ട് ഉറങ്ങാനെങ്ക കുറച്ച് ടൈമ ഒക്കെ ഉണ്ടാവകും ഉറങ്ങാൻ അപ ഉറക്കം വരൂല്ല കൊറേ ഫോണില് കൊണ്ടിരന്നാല്ല് ഉറക്കം വരും അപ്പോളാണെങ്കി ടൈം കഴിഞ്ഞിട്ടുണ്ടാവും
ആ റീൽസ് കണ്ടോണ്ടിരുന്നും പറഞ്ഞോണ്ട് ഉറക്കം വര പക്ഷെ ഞാൻ എന്തെങ്കിലും വാർത്തയ എന്തെങ്കിലും എടു വച്ച് വായിക്ക വാർത്ത വായിച്ചൊന്നും പറഞ്ഞോൊണ്ട് ഉറക്കംമില്ല വല്ല പുസ്തകങ്ങളാ എന്തെങ്കിലും എടുത്ത വച്ച് വായിക്കണം ഫോണിൽ തന്നെ കിട്ടുമല്ലോ അതൊക്കെ
ആഹ് ആഹ്
ത്ത് ചെയ്യുമ്പോഴേക്കും കുറ
അതെ അതെ വാർത്തയൊന്നും കാണാനേ പോവാറില്ല
ഉം
ഉം പിന്നെ വേറെന്താ സ്സ്റ്റാറ്റസ് വർക്ക് എന്ത ചെയ്യണ്ടോ
എന്തിരാ ഇല്ല ഞാൻ ചെയ്യുന്നില്ല ഞാൻ നേരി ത്തെ ചെയ്തിട്ടുണ്ടര്ന്ന് നേരത്ത ആണെങ്കി പിന്നെ ഏതാ നവാബി നവാബിന അറിയാമോ
ആഹ് ആഹ് ഓൺലൈല് കുട്ട ട്ട്യക്ക് ട്യൂഷൻ ചേർ
ആഹ് അതന്നെ അതിനകത്ത് ചെറ് വർക്ക് ചെയ്തിട്ടുണ്ടായിര്ന്ന്
ആഹ്
പിന്നെ അതിനത്ത് ആരെയും കിട്ടാ ഞ ഇങ്ങനെ വിളിച്ചിട്ടൊന്നും ആരും എടുക്കുന്നില്ല അഡ്മിഷൻ എടുക്കുന്നുമില്ല അതിനുള്ള സാമർഥ്യം എനിക്കില്ല ഈ പറഞ്ഞ ആളെ ചേ
ആഹ് ആഹ് ആഹ് അതെ ഓൺലൈന് ബിസിനസ് വേറെ എ ചെയ്ദീന്നൊ
ബിസിനസ്സയിട്ടൊന്നും ഞാൻ ചെയ്തി ട്ടില്ല അങ്ങനെ ഓൺലൈൻ ആയിട്ട് അപ്യാകെപ്പാടെ ഉള്ളത് ആ ഇതാ അതായിരുന്നു ചെയ്തത്
എയ്താല്ലേ ആഹ് ആഹ് ഇതിലാരാ ചേർത്തിയെ?
അതില് ഞാൻ എന്റെ കൂട്ടുകാരെ ചേർത്തായിരുന്ന്.
ആഹ് ആഹ്
തയ്യൽന് തയ്യൽന്റെ ഫാഷൻ ഡിസൈനിങ് ഉണ്ടല്ലോ അവളെ ചേർത്ത് അവളത് കംപ്ലീറ്റ് ചെയ്താ എന്തോ ഭാഗവാനാറിയ വെച്ച് പിന്നെ ഡെലിവറി ആയപ്പോഴത്തേക്ക് ഇതാക്കിയായിര്ന്ന് സ്റ്റോപ്പ് ചെയ്തായിര്ന്ന് പ്പം പിന്നെ കണ്ടിന്യൂ ചെയ്താ എന്തോ ചെയ് ചെയ്ത് കാണുവായിരിക്കും. നിങ്ങെളെന്തെലും ചെയ്യ്ണ് ണ്ടോ?
ഇല്ല ഞാനീ സ്റ്റാറ്റസ് വർക്കുകൾ വേറ പ്രത്യേകിച്ചൊന്നും ചെയ്യലൊന്നൂല്ല.
ആഹ് തയ്യൽ വല്ലോ ഉണ്ടോ തയ്യലോ
ഇല്ല അയ്ന് പൊറത്തു പോയി പഠി ക്കാനൊന്നും അയക്കൂല. ഇഞിപ്പോ ഓൺലൈന് വല്ലതും നോക്കണം. ആഹ് ആഹ് ഞമ്മളെ കുട്ടികളേലു ഒന്ന് ഇല്ലേ ഒക്കെ വാങ്ങീട്ട് വാണം ആദ്യം നോക്കീട്ട് വാണം. ഞമ്മളെ കുട്ട്യാളെ എന്തേലൊക്കൊന്നണ്ട് അടി ചിക്കാനും ഇതാക്കാനും അറിഞ്ഞാല്
പിന്നൊരു മെഷീൻ വേടിച്ച്ണെങ്കിൽ ആദ്യങ്ങെനെ ആ ചെറുതായിട്ടൊക്കെ കീറി ഞാൻ ചവിട്ടി പഠിച്ചാൽ മാത്രേ മതി പിന്നെ അങ്ങ് പഠിച്ചോളും ഞാൻ അങ്ങന ചെയ്തത് ജസ്റ്റ്‌ പക്ഷെ എനി ക്ക് നല്ല മെഷീന മേടിച്ച തന്നത് അന്നെ പിന്നെ പണിതെല്ലാം ചെയ്തത്
അതിനോട് താൽപര്യം ഉണ്ടായിരുന്നോ അടിക്കലിനോട്
ആ എനിക്ക് ചെറുതിലെ താല്പ പര്യം ഇണ്ടായിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞ് വന്നപ്പഴത്തേക്ക് ഏഹ് പിന്നെ കുഞ്ഞ് ആറ് മാസൊക്കെ ആയപ്പഴത്തേക്ക് ചോയിച്ചു അപ്പൊ പറഞ്ഞപ്പോ മേടിച്ച് തന്ന്
എന്നിട്ടിപ്പൊ അയ് അത്യാവശ്യഒക്കെ അടിക്കോ
പുറത്ത്ന്ന് വെച്ചാ അങ്ങനെ ഓർ ഇവിടെ ആണെങ്കി നമുക്ക് ഇവിടെ ഒരു പ്രൊഫഷണൽ തയ്യൽ ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചിടെല്ലേ കൊടുക്കത്തുള്ളൂ അതായത് അവര് നല്ല കണക്ക് ചെയ്യും അപ്പഴത്തേക്ക് ഈ ലോക്കൽ അയ എന്റെ അടുത്ത് വരുവോ അപ്പേച്ചി അല്ലെ ഇപ്പറത്ത്ന്ന് ചേച്ചിടെ
കിട്ടിയാ തന്നെ കാര്യാണ്
തരും അവിടെയുള്ള മെഷീൻ അടിക്കാൻ നൈറ്റി ഒക്കെ ഷേയ്പ് അടിക്കാൻ പിന്നെ മാമിയുടെയും നാത്തൂമാരുടെയും എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നെ നേരത്തെ അവര് പൊറത്ത് കൊടുക്കും ഇപ്പം പിന്നെ ഇപ്പം എനിക്ക് തന്നെ പക്ഷെ അത് പൈസയല്ലേ പിന്നെ കുഞ്ഞിൻ്റെത് നമുക്ക് തയ് ക്കാൻ വേണ്ടി വരുമാനത്തിനല്ല അല്ലാതെ ഒരു എന്റർമെന്റ് എന്ന രീതിൽ ചെയ്യാ വേണ്ടിയുണ്ട് എനിക്ക് ഇപ്പ നമുക്കുള്ളായാര് തയ്ച്ച് തരും അതും കിട്ടൂല്ലല്ലോ
ആ അല്ല ഞമ്മള തന്നെ ഇപ്പ ഇനി പുറത്തേക്ക് ഒന്നും കൊടുക്കണ്ടല്ലേ നമ്മക്ക്
ആ അത്രയും പൈസ നമുക്കിപ്പം ത തയ്യകുലിനല്ലതാ
ആ നല്ല ഇപ്പ എല്ലാരും തയ്യൽ എടുക്കണേന് എല്ലാരും റെഡിമേഡ് ആയി ഓൺലൈനിന്ന് വാങ്ങുക അങ്ങനെയൊക്കെ ചെയ്യരുന്നു
ഉം വലുതായിട്ട് അങ്ങനെ തയ്ക്കുന്നില്ല ആരും
ആ ആ ആ തയ്യ അടിക്കൂലി ഇപ്പൊ നല്ല നല്ലാണ് അപ്പം മുതലാവൂല്ല സ്വന്തായിട്ട് അടിക്കണവർക്ക് കാര്യാണ്
ഇപ്പല്ല അവര് ഇതാവും
ആ എന്ന ശരി
ഓക്കെ ശരി